ഹലോ ആ ഹലോ വിളിക്കണം ജെച്ചിക്കനെടി നല്ല. മഴയൊക്കെനി ഇവിടെ മഴയും ഇടിയൊക്കെനി. അതെയോന്നാ മഴ പെയ്യട്ടെ ആഹ്. മോളേം കൊണ്ട് പോയേണ്ടോ വർക്കിലൊന്നോ.
ആഹ് മോളേം കൊണ്ട് ഇവിട അടുത്തെ ഇവിടുത്തെ ക്ലബ്ബ്.
ക്ലബ്ബുകാരൊരു ഓപ്പൺ ജിമ്മ് പോലെ രണ്ട് ഊഞ്ഞാലാ.
പിന്നെ മറ്റേ ജിമ്മിലെ കൊറച്ച് ഓപ്പൺ ജിമ്മിലെ കൊറച്ച് സാനങ്ങള് കൈക്കും കാലിനൊക്കെ എക്സൈസിന് ഹെൽപ്പ്. പ്പെയ്യണ കൊറച്ച് സാനങ്ങളൊക്കെ വെച്ചിട്ട് ഇവിട ത്തൊരു പറമ്പില് തുടങ്ങിയിട്ടുണ്ട് രണ്ട് മിനിറ്റ് നടക്കാനേള്ളൂ വീട്ടിന്ന്.
എന്തെ ടിക്കറ്റ് അങ്ങനെ എന്തെണ്ടോ?
ഒന്നുല്ല, ഒന്നുല്ല ഓ വെറുതെ ഒര് പറമ്പില് ക്ലബ്ബ്കാര് തുടങ്ങിയക്കണത് ഇപ്പ ഫ്രീ ആയിട്ട് പൈ ടിക്കറ്റൊന്നുല്ല. അതുകൊണ്ട് എല്ലാ ദിവസവും അവിടെ പോക്കാണ്.
സുഖാണല്ലോ.
ആഹ് അടുത്താണ് രണ്ട് മിനിറ്റ് നടക്കാനുള്ളൂ.
ആഹ് അങ്ങനാവുമ്പോ സുഖാണ് മക്കളേം കൊണ്ട്.
ആഹ് പോകാം ഉം നമ്മക്കും എക്സസൈസ് ചെയ്യാ. കൊച്ചവിടെര്ന്ന് ഊഞ്ഞാലാടിക്കോളും.
ആഹ്.
ഇതിപ്പോ എറങ്ങാനിന്നപ്പോ അവളെ ഉച്ചക്കൊന്ന് ഉറങ്ങിട്ട് എഴുന്നേറ്റപ്പത്തേക്ക് അഞ്ചുമണിയായി. അപ്പൊ ഭയങ്കര കാറ്റ്. ഇപ്പ പോയ അവിടെ എത്തുമ്പത്തേക്ക് എന്തായാലും മഴ പെയ്യും. അപ്പൊ അത് കാരണം പോയില്ല. അപ്പ കൊച്ച് ദേഷ്യ
ആ അതെ ഓർക്കവിടെ കാത്ത്ക്കെ ഫ്രണ്ട്സള. കട കാത്തിക്ക്‌ണ്ടാവും അതാണ് ആ, ആ അതാണ്. അല്ല അങ്ങന ഒര് പാർക്കുണ്ടായ സുഖാട്ടോ. ഇത്പ്പ ഞമ്മളോട് വാശിടി ക്കുന്നക്കെ കൊറച്ച് കുറയും അവരെ ഫോണ് കാണണെ കൊറച്ച് കുറയും.
ഉം ആടെ പിന്നെ നമുക്ക് വൈകീട്ടേ കൊണ്ടുപോവാൻ പറ്റുള്ളൂ കാരണം. വെയിലാണല്ല ഉച്ചക്കൊക്കെ വെയിലല്ലേ തണലൊന്നുംല്ല
ആഹ്
ഇതൊരു പറമ്പ് ആരുടെ ഒരു പറമ്പാണ് പറമ്പ് ഒഴിഞ്ഞെടുക്കണ പറമ്പാ അപ്പൊ ക്ലബ്ബുകാര് അവരെ പെർമിഷൻ എടുത്തിട്ട് പറമ്പിന്റെ ഏറ്റവും പുറകെൽ അറ്റത്തായിട്ട് കുറച്ച സ്ഥലം എടുത്തിട്ട് അങ്ങനെ തുടങ്ങിയക്കാണ്
അതെ
റഷീദയുടെ വിശേഷം അറിഞ്ഞാ
ആഹ് ആഹ് ആഹ് എന്ത് സിസ്റ്റർല്ലേ സിസ്റ്ററല്ലേ സിസ്റ്റർ സിസ്റ്ററിന്റെല്ലേ ആഹ അതെ ഞാൻ അറിഞ്ഞു ആ അല്ലേ സിസ്റ്ററിന്റെ നിന്റെ സിസ്റ്ററിന്റെന്നെ പറയണേ അതിനിക്കറിയാ ആഹ് അതെന്നെ ആഹ് അതെന്നെ അല്ല ഇ പെ പേര് കേട്ടപ്പേയ് പെട്ടെന്ന് പെട്ടെന്ന് മനസ് മനസ്സതായില്ല പേര് കേട്ടപ്പ
ആ തിങ്കളാഴ്ച അഡ്മിറ്റാവാനാ പറഞ്ഞത് ചൊവ്വാഴ്ച രാത്രി നോർമൽ ഡെലിവറി ആരുന്നു ആൺകുട്ടി ആഹ് വ്യാഴാഴ്ച ഡിസ്ചാർജായി ഇപ്പ വീട്ടിലിണ്ട് കുഴപ്പൊന്നുല്ല ഉമ്മേം കുഞ്ഞും സുഖായിട്ടിരിക്കണ് ഏ ഇന്നലെ മുടി കളച്ചിലായിരുന്നു
ആഹ് അത് ശരി ഇങ്ങളെ അവിടെയൊക്കെങ്ങനെ പരിവാടിയുണ്ടോ മുടികളയല്നൊക്കെ
ഇവടെ വല്ല്യ ഗ്രാൻഡായിട്ടങ്ങനെ പരിപാടികളൊന്നുല്ല ചെലര് വല്ല്യ ആഘോഷായിട്ട് നടത്തണവരുണ്ട്
ആഹ് അതെ ഇവടിണ്ട് ഇവടെ അറവൊക്കെണ്ടാവുട്ടോ
ആഹ് ഇവടെ ഇവടെ അറവൊക്കെണ്ട് ഏ എന്റെയ്നൊക്കെ ഞങ്ങൾ കൊണ്ടയ് കൊടുക്ക ചെയ്തത് അല്ലാതെ ഇങ്ങനെ ആൾക്കാരെ വിളിച്ചങ്ങനെ വയങ്കര ഗ്രാൻഡ് സെലിബ്രേഷനാക്കി നടത്തിയൊന്നുല്ല
ആഹ് ഞങ്ങള് അന്നത്തെ ദിവസം ചെലര് അറവുണ്ടെങ്കി വല്ല്യ പരിപാടിയായി വെക്കും അല്ലെങ്കില് ആ എന്തയിനി ഫുഡ് ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കി സവിച്ചാൾക്കാര് കഴിക്കുന്ന മരുന്നുകള് അങ്ങനെ അതൊക്കെ കൊണ്ട് കൊടുക്കും പിന്നെ ഒര ൾ ഞ നമ്മളെ ഉപ്പാന്റെ ഓള ഹസ്ബൻഡിന്റെ ബാക്കിള്ള ആരാണോ ഓര് പോയി മുടി കളഞ്ഞൊക്കെ പോരും പിന്നെ നാപതിന് ഭയങ്കര വല്യ പരിപാടിയാ കുട്ടീന്റെ നാപതിന് അയ് വല്യ പരിപാടിയായി കയിക്കും അന്നാണ് സ്വർണം കെട്ടണ്ടിയെ സ്വർണം കെട്ടും അങ്ങനെയൊക്കെ
ആഹ്
അതൊക്കെ വല്ല്യ പരിപാടിയായി കയിക്കും
എന്റത് പിന്നെ ലോ ലോക്ക്ഡൗൺ കഴിഞ്ഞ സമയത്തായത് കാരണെ കൊറോണ ഫുള്ളായിട്ട ങ്ങു പോയിട്ടുണ്ടാരുന്നില്ല അപ്പൊ നമ്മളൊരുപാടങ്ങ് ഗ്രാന്റാക്കീല
ആഹ് അതെ
കൊച്ചിന്റെ പപ്പടെ ആൾക്കാരും പിന്നെ ഇന്റെ ഫാമിലിന്ന് കൊറച്ചു പേരും മാത്രം
ആഹ് ഇന്റെ സിസ്റ്റർണ്ട് ഇപ്പോ ആറാം മാസായി നിക്ക്‌ണ് ആറ് കഴിഞ്ഞ് ഏഴി കെട്ന്ന് ഇന്റെ സിസ്റ്ററ്ണ്ടായിനി പറയ ഡെലിവറിക്ക് ഏഴാം മാ സായിന് ആറ് കഴിഞ്ഞ് ഏഴിക്ക് കിടന്ന്ണ് ഫസ്റ്റ് ഡെലിവറിയ അല്ല സെക്കന്റാണ് ഫസ്റ്റത്തെ ആള് മൂന്ന് വയസ്സായിട്ടൊള്ളൂ
ആഹ്
എന്തായാലും നല്ല റെസ്റ്റാണ് ആഹ് അവന്റെ സുന്നത്ത് കല്യാണം കഴിഞ്ഞ് അതും കെടപ്പിലാണ് ഉ
നല്ല ഉഷാറിലുത്തിരിക്കപ്പൊ ആ അവൾക്കാണെങ്കി ബ്ലീഡിങ് എല്ലാ പ്രശ്നുണ്ട് അനങ്ങാം പറ്റൂലാ അത് എവിട്ക്കും പോവാലില്ല അവിടെന്നെ എപ്പഴും പിന്നെ ഇഷ്ടിക വെച്ചാണ്ട് കട്ടിന്റെ അങ്ങനെണ്ടാവുല്ലേ കാലിന്റെ ആ ആ കാല് പൊക്കി വെച്ച് അങ്ങനെ കെടപ്പിലാണോള് എവ്ട്ക്കും പോകാൻ പറ്റില്ല ഹോസ്പിറ്റല്ക്ക് മാത്രൊന്ന് പോവും ഇപ്പൊ ഹസ്ബന്റിന്റെ വീട്ടില ആ അവടെ ഓളെമ്മ എങ്ങോ ട്ടും പറഞയക്കൂല ഓലെന്നെ നോക്കാന്ന് പറഞ്ഞാണ്ട് അവടേണ് പിന്നെ ആ മോനാണെങ്കി അവടെ കളിക്കാൻ ആളൊള്ളു ഇന്റെ വീട്ടില് ഉമ്മി, ഉപ്പി മാത്രൊള്ളൂ അപ്പൊ പിന്നെ ആരു ഇല്ല ഓൻ കളിക്കാൻ പറ്റിയ ആരൂല്ല അപ്പൊ പിന്നെ ഓള ഓളങ്ങനെ കടക്കാനൊന്നും കയ്യൂല്ലല്ലോ? അവ്ടാവുമ്പോ ഓളെ ജ്യേഷ്ഠന്റെ മക്ക ളും അനിയന്റെ മക്കള് ഒലൊക്കെണ്ട് അപ്പ കൊഴപ്പല്ല അവ്ട്ന്ന്
കുട്ടിക്ക് കളിക്കാനാള്ണ്ടെങ്കി പിന്നെ കൊഴപ്പല്ല്യ
ആഹ് പിന്നെ ഇപ്പോഴും ആടെന്നെട്ടോ? ഇപ്പൊ സുന്നത്ത് കഴിച്ചാണ്ട് അവിടന്നെയാണ് ഇങ്ങെട്ട് കൊണ്ടരാ പർഞ്ഞിട്ടും പോര്ന്നില്ല്യ ഓനും പോര്ന്നില്ല ഓൾക്ക് പോര്നംന്ന്ണ്ട് ഞമ്മക്ക് ആ സമയണ്ടാവുമ്പം അമ്മ ളെ ഇമ്മാരല്ലേ നമ്മളെടുത്ത് വേണംമെന്ന് തോന്ന പക്ഷെ കുട്ടി പോര്നില്ല പിന്നെ പോന്നിട്ടും കാര്യല്ല അതിന് വല്യയ പണിയെ ര്ക്കും ഇവെടന്നാല് ഓന് ആരെട്ത്തും നിക്കൂല പിന്നെങ്ങനെ ഓളെ കെടക്കാനും സമ്മയികൂല അപ്പോ അയിനും വല്ല്യതല്ലേ അപ്പ അവിടെന്നെയാ ഇള്ളെ അതും ഇബടെ വല്ല്യ പരിപാടിയാട്ടോ ഏഴാം മാസം ഇനി ഞങ്ങളങ്ങോട്ട് പോണം കാണാൻ പോണം അങ്ങനെയൊക്കെല്ല ഇങ്ങളവിടെ ഇല്ലേ അതൊന്നും?
ഞങ്ങള് ഇവിടിണ്ട് ഏഴാംമാസം നമ്മള് ഏഴ് ഏഴ് ടൈപ്പ് പലഹാരവായിട്ട് ചെന്നിട്ട് വേണം പെണ്ണിനെ വിളിച്ചിട്ട് വരാൻ
ആഹ് അതെ അതന്നെ ഇവടെ വിളിച്ചു കൊണ്ട്രല്ല ഹസ്ബൻഡറിന്റെ വീട്ടിലാണ് അവിടെയ്ള്ളെ അവളെ കാണാം പോവും അങ്ങനെയാണ് അത് ആയി തൊടങ്ങ്ണ് ഏഴാം മാസത്ത്ക്ക് കെടന്ന് അപ്പൊ ഇനി പോണം
എന്റെയൊന്നും ചടങ്ങായിട്ട് ഇണ്ടായിര്ന്നില്ല ലോക്ക്ഡൗൺ പരിമിതമായിട്ട്
ആഹ് ടൈം കഴിഞ്ഞത് ആര്തുല്ലട്ടോ കല്യാണം തന്നെ ശരി കുല്ലല്ലോ ഇരുവത് ആൾക്കാരെ വെച്ചിരുന്നല്ലേ കല്യാണന്നെണ്ടായേ?
കൊക്കെ കഴിഞ്ഞായിരുന്നു എന്നാലും നമ്മളെ ആൾക്കാരെ കൂട്ടില്ല ഒന്നാമത് എന്റെ ഫസ്റ്റ് പ്രെഗ്നൻസി ആയിര്ന്ന് എിക്കാണെ ഈ കല്യാണം കഴിഞ് നാല് കൊല്ലം കഴിഞ്ഞിട്ട് ഗർഭണിയായതാണ് അപ്പൊ നമ്മള് റിസ്ക് എടുക്കാൻ നിന്നില്ല നടത്തണ വരൊക്കെ ഇണ്ടായിരുന്നു
ആഹ് ആഹ് വര്നാൾക്കാര് എന്തൊക്കെ അസുഖങ്ങളായിട്ട് വര്ന്നെന്നൊന്നും പറയാൻ പറ്റൂല ആഹ് പറ്റൂല ആ അന്നങ്ങനെ അന്ന് ആ ഒരു ഒരു പേടിയ്ള്ള ടൈമേനി ല്ലേ? ഒരു പനി ജലദോഷും, ഇണ്ട് പർഞാൽ തന്നെ അമ്മക്ക് പേടിയേനിയല്ലോ?
അത് പറയും ചെയ്തല്ലോ ഗർഭിണികൾക്ക് ഇത് വന്ന് കൊറോണ വന്ന് കഴിഞ്ഞാ നമുക്ക് മരുന്നും കഴിക്ക
ആഹ് അതെ
പടച്ചോന്റെകാവലോണ്ട് വന്നില്ല. ഇനി ഡെലിവറിറിക്കൊക്കെ ശേഷം വല വന്നു പോയിട്ടുണ്ടോന്ന്റിയില്ല എല്ലാരും പറയണൂരാ താആരുല്ല എല്ലാവർക്കും ഇങ്ങനെ ഭയങ്കര.
ഞാനും ആതിലന്നെണ് എല്ലാർക്കും. വന്ന്ണ്ടാവുംഇത്ഈ കൊറോണ റിന്നെ ശരിക്കും ഒരു ജലദോഷപ്പനി ന്നെയണ്. ഞമ്മള് ഞമ്മക്കില്ല ഞമ്മക്കില്ലന്ന് പറയുള്ളൂ ആഹ് ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെയാണ്. അത് തീരെ ആരോഗ്യം ഇല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടും. ട്ടോ ആരോഗ്യല്ല അതുപോല ശ്വാസം മുട്ടുള്ളവരുണ്ടാവല്ലോ? ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ളക്ക അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. അത് കാരണം ഈ ജലദോഷ വരുമ്പോ നമുക്ക് ഓട്ടോമാറ്റിക്കലി പനി വരുമ്പോ തന്നെ ഹൃദയ ഇടിപ്പ് കൂടും. അത് ഈ ഈ ആർട്ടിന് കംപ്ലൈന്റ് ഉള്ളല് ആകുമ്പോൾ അതൊന്നുകൂടി ഇങ്ങട്ട് കൂടും. അതണേ അന്ന് ഓരോ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇറക്കണ് കാണുമ്പോളേ. ഓരോ ഹോസ്പിറ്റല്.
ഇപ്പ ഇന്നലെ ന്യൂസിൽ കണ്ടാ ഏതോ ഒരു കപ്പലില് വന്ന യാത്രക്കാർക്ക് എന്തോ ഒരു രോഗം സ്ഥിരീകരിച്ച്. ക്വാറന്റൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്.
അയ്യോ ഇനിപ്പ അടുത്തതാ
ആഹ് പിന്നെ ഇന്ന് ന്യൂസിലും വേരെ പിന്നെ ഇന്ന് ന്യൂസിൽ വേറെകാണിച്ചു ഇന്ധനങ്ങൾക്കൊക്കെ വില കൂടാൻ പോവാണ് അപ്പൊ ലോക്ക്ഡൌൺ പ്രതീക്ഷിക്കാന്ന്
ഉം അപ്പം ഗ്യാസിനൊക്കെ കൂടും.
ആഹ ഗ്യാസിനൊക്കെ കൂടിപ്പോ വി വിട്ടിലേക്ക് ആവശ്യമുള്ള ഗ്യാസിനൊക്കെ എൺപത് രൂപ വെച്ചട്ട് കൂടാ പോവാണ് കട്ടാനില്ലാന്നെ ഞങ്ങ ക്കൊക്കെ നാപത്തഞ്ച് ദിവസം നമുക്ക് ബുക്ക് ചെയ്ത് സാധനം വന്ന് കഴിഞ്ഞാല് ന നാപ്പത്തഞ്ചു ദിവസം കഴിയാതെ രണ്ടമത്തെ ബുക്ക് ചെയ്യാൻ പറ്റൂല.
അതെ അങ്ങനെന്നെ ഇവിടെയൊക്കെ എല്ലോടത്തും അങ്ങനെന്നെ
വീട് കളൊക്കെ അടുത്തടുത്തും സ്ഥലം കുറവായത് കാരണം നമുക്ക് വിറക് കത്തിക്കാനും. ഇിചിരി മുറ്റൊക്കോ ഇണ്ട നമക്ക് കത്തികാ ഇത് ഫുള്ള് ഇന്റർലോക്ക് ചെയ്തേക്കാണ്. അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല. അടുപ്പും കത്തിക്കാൻ പറ്റൂല. അടുപ്പ് കത്തിച്ച പോക-. പോണത് കാ അപ്പുറത്തെ വീട്ടിന്റെ മുറ്റത്തോട്ടായിരിക്കും.
പരീക്ഷണങ്ങളെ ഓരോന്ന് ചെയ്യും. അപ്പ ഞാൻ ഇങ്ങനെ പറയും ഇജ് എന്തേനി വല്ല മലേയിലും പോയി വെറക് കൊണ്ടന്നാണ്ട് ഇണ്ടാക്കികൊറിയും. അന്നെ ഗ്യാസ് കഴിഞ്ഞാൽ കിട്ടാൻ ഇല്ലേ
ഒകെ സൗകര്യം ഉണ്ടാ.
അടുപ്പൊക്കെ ഉണ്ട് പക്ഷെ വിറക് വാണ്ടേ. ങ്ങക്ക് സ്ഥലം ഇല്ല വിറകില്ല വിറകില്ല.
ആഹ് അടുപ്പുള്ളവർക്ക് വിറക് കിട്ടാനില്ല വിറകുള്ളവർക്ക് അടുപ്പില്ല.
ആ ഇവിടെ വെറുകില്ലേ ഞങ്ങളെ വീടും മുറ്റും കുറച്ചുള്ളൂ വേസ്റ്റ് ഇടാൻ തന്നെ വേസ്റ്റ് ഒഴിവാക്കാന് തന്നെ സ്ഥലയില്ല. പിന്നെ അങ്ങത്തെ ആൾക്കാർക്ക് എവിടുന്നാ വിറക്ക് പിന്നെ പൈസ കൊടുത്ത് വാങ്ങാം എങ്ങനെ
അവിടെ പഞ്ചായത്ത് ആണോ മുനിസിപ്പാലിറ്റി ആണോ? അപ്പൊ മറ്റേ വേസ്റ്റ് എടുക്കാൻ അവിടന്നൊന്നും വരൂല
പക്ഷേ അത് ഞമ്മൾ ഡയലി ഉപയോഗിക്കുന്ന വേസ്റ്റ് ഇല്ലേ മീൻന്റേത്. അങ്ങനെ അങ്ങ അങ്ങനത്തൊന്നും ഒഴിവ ഓര് കൊണ്ടോവൂല
ഇവിടെ പൂച്ച ഉള്ളത് കാരണം മീന്റെ വേസ്റ്റ് ഒക്കെ പോകുന്നുണ്ട്
ഉം
ഞങ്ങടെ ഇവിടെ എല്ലാം പോവും ഇവിടെ ഫുഡ്‌ വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ട്ക്കും അപ്പൊ അപ്പർത്തെ വീട്ടിലുള്ള പൂച്ച ഇല്ലാത്തവരൊക്കെ എന്താ ചെയ്യണേന്ന് അറിയാമോ മീന്റെ തലേയും ഇതൊക്കെ ഫ്രീസറിലേക്ക് അങ്ങട് കെ കവർല് കെട്ടി ഫ്രീസറിൽ വെക്കും എന്നിട്ട് വേസ്റ്റ് കൊണ്ടോണന്ന് രാവിലെ വേസ്റ്റിന്റെ ബക്കറ്റിലോട്ട് അതങ്ങ് കൊട്ടും
ഉം ഇവിടെ അങ്ങനെയൊന്നും ഇല്ലേ ഇവിടെ പ്ലാസ്റ്റിക് കൊണ്ടോവും തുണി കൊണ്ടോവും അങ്ങനെ ഡയപ്പർ അങ്ങനത്തൊന്നും കൊണ്ടോവൂല
എനിക്ക് തോന്നുണദേ പഞ്ചായത്ത് പര്ദിന്നൊക്കെ പറയുമ്പത്തേക്ക് അത്യാവശ്യ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്കിപ്പം കുഴി കുത്തിയാണെങ്കിലും മൂടാം അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ അതിനുള്ള ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് ഫുഡ് വേസ്റ്റ് എടുക്കും
ആഹ് ഇവിടെ അതില്ല ഞങ്ങള് നിക്ക് ഞങ്ങൾക്ക് സ്ഥലം ഇല്ലാത്ത കൊണ്ടാണ് അപ്പുറം ഉള്ളവർക്കൊക്കെ ഉണ്ട് അവർക്ക് നമ്മളിപ്പോ വേറെ ആൾക്കാരെ പറമ്പ് പോയാണ്ട് വേസ്റ്റ് ഒഴിവാക്കൂലല്ലോ
ഉം
ഫുഡ് തന്നെ ചിലപ്പോൾ ചോറൊക്കെ വെച്ചാൽ കുറച്ചേ വെച്ചിട്ടുണ്ടാവുള്ളൂ എന്നാലും ഉണ്ടാകും പിറ്റേന്നേക് ഒര് ആഹ് ബാക്കി കുറച്ച് ബാക്കി അത് കൊണ്ട് പോവാനും ആരുല്ല അത് അവിടെ ഇവിടെ നമ്മുക്ക് ഒഴിവാക്കാ ഭയങ്കര എടുങ്ങാറാണേ അത് ഇങ്ങട്ട് ഇട്ട് ഇങ്ങനെ കളിക്കണം എവിടെ ഒഴിവാക്ക എവിടെ ഒഴിവാക അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഈ വേസ്‌റ്റോണ്ട് ഉള്ളത് പ്രശ്നം ഭയങ്കര ബുദ്ധിമുട്ടാ വെറക് അതുപോലെ വാങ്യാണെങ്കിൽ നഷ്ടാകും അത്രയ്ക്കും നല്ല വെലയ ഇവിടെയൊക്കെ വെർകിന് നല്ല വേലയാ ഈ ഈ ഗ്യാസ് സിന്റെ പ്രശ്നം കൂടി വന്നപ്പോ വെറുകിനും കറന്റ് അടുപ്പിനും എല്ലാത്തിനും നല്ല വില കൂടി
എല്ലാത്തിനും ആഹ് കരണ്ട് കാശെന്താ?
ക ആഹ് കരണ്ട് നല്ലോഇണ്ട് ഇങ്ങ നല്ല റേറ്റിനിണ്ട്പ്പോ
ആഹ് ചൂടു കൂടുതലായത് കാരണം എല്ലാരും കരണ്ടുപയോഗം കൂടുതലാ
ആഹ് അയിന് ആരേം പറഞ്ഞിട്ട് കാര്യല്ല ഫേനില്ലാതെ ഒരു മിനിറ്റ് നിക്കാൻ കയ്യൂല
ഇരിക്കാൻ പറ്റില്ല എന്ത്മാതിരി ചൂടാണ്
ആഹ് ചെറിയ മക്കക്ക് വരെ കളിക്കണെങ്കില് ഏഹ് ഫേൻ വേണം പിന്നെ ഞമ്മളിട്ടോടുക്കു ചെയ്യൂട്ടോ ഓലഅങ്ങനെ കളിക്കും വേണെങ്കി പക്ഷെ പിന്നെക്ക് കുറച്ചയ്യൂമ്പെക്ക് ഓലിക്ക് തുമ്മലന്നും വരും അപ്പൊ അമ്മള് വേഗൊ ട്ട്ഒടുക്കും ഫേനിട്ടോടുക്കും അങ്ങനാണ് ഇബ്ടക്കെ പിന്നെ ഏഹ് വീട്ടിലെന്നെ ആയിക്കൂലേ അപ്പൊ ചായൊന്നും കുടിച്ചിണ്ടാകൂല
ആഹ് ഇല്ല ഇല്ല ചായേടെ നേരം ആവുന്നു
ആഹ് ന്ന ആയിക്കോട്ടെ ഞാൻ വിളിക്കാട്ടോ അഞ്ചേ മുക്കാലായി എന്നാ ഓക് ഞാൻ വിളിക്കാറിയാ
ആഹ് ശരി ശരി ഓക്കെ എന്നാ